ഹലോ ആഹ് കേക്കാവോ
ആഹ് കേക്കാൻ പറ്റുന്നുണ്ട് ആഹ് കേക്കാൻ പറ്റുന്നു
അഹ് എന്തൊക്കെയാ പിന്നെ ആഹ് സുഖായ്ട്ടിരിക്കുന്നു
സുഖായിരിക്കുന്നോ?
ഉം
വീട്ടിലെല്ലാർക്കും സുഖായിരിക്കുന്നോ?
ആഹ് വീട്ടില് എല്ലാര്ക്കും സുഖം
ചായ കുടിയൊക്കെ കഴിഞ്ഞോ ഇവിടെ എല്ലാരും സുഖായിരിക്കുന്നു
ആഹ് ആഹ് ചായ കുടിയൊക്കെ കഴിഞ്ഞു
എന്താണ് പലഹാരൊക്കെ എന്തായിരുന്നു ഉണ്ടാക്കിയത്
പിള്ളേർക്ക് അവല് നനച്ച് കൊടുക്കുന്നു
എന്താ
ആഹ് അവല്
ആഹ് അവല് ആഹ്
അവല് ന ആഹ് അവല് നാളികേരവൊക്കെയിട്ടിട്ട് പഞ്ചസാരയൊക്കെയിട്ട് ആഹ്
പിന്നെ
അവടെ
എന്താണിന്ന് സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കിയെ ഭക്ഷണവൊക്കെ
അങ്ങനെ സ്പെഷ്യലൊന്നും ഇണ്ടായിരുന്നില്ല സാധാരണ പോലെ ചോറും കറികളൊക്കെ ഉം
അവടെ മഴയൊക്കെ ഉണ്ടോ?
ഇല്ല ഇപ്പം മഴ കൊറവാണ് ഇന്നലെം ഇന്നലിം ഇന്നും ആയിട്ട് മഴ പെയ്തിട്ടില്ല
ഇല്ല
ഇല്ല മഴ പെയ്തിട്ടില്ല അവടെയോ?
ഇവിടിപ്പം മഴ പെയ്ത് തോർന്നതേ ഉള്ളൂ
അതെയോ ഇവിടെ ഇന്നലെ ഇന്നലെയും ഇന്നൊന്നും മഴ തീരെ മഴണ്ടട്ട ഇണ്ടായിട്ടില്ല രാത്രിയിലായാലും ഇണ്ടായിട്ടില്ല
ആഹ്
ആഹ്
പിന്നക്കെ നല്ല വെയിലായി ചൂട് കാലാവസ്ഥയല്ലേ. വെള്ളവൊക്കെ ഉള്ള സ്ഥലവാണോ? കുടിവെള്ളവൊക്കെ
വെള്ളോക്കെള്ള സ്ഥലാണ് ആം കുടിവെള്ളത്തിന് കൊർച്ച് അങ്ങട്ട് പോണം പൈപ്പ് ഹൗസ് കണക്ഷൻ കിട്ടിട്ടില്ല ആഹ് പിന്നെ തൊട്ടപ്പർതന്നെ പൊഴയിണ്ട്
പൊഴയുണ്ട് ആഹ് പൊഴേപ്പോയി കുളിക്കെക്കെ ചെയ്യാലെ
ആഹ് ഇപ്പോആഹ് ഇല്ല ഇവടെ അങ്ങനെ ഇറങ്ങാലില്ല്യ ഇവിടെ ഉം എന്താ ഷട്ടർ ഇണ്ടാവോല്ലോ എമ് അത് പൂട്ടി എപ്പളും പൂട്ടിട്ടിരിക്കുവിടെ ഏഹ് ആഹ് കാരണംന്താച്ചാല് നമ്മുടെ ചേറ്റുവ അടുത്താണ് വ്ടെ അപ്പൊ ആഹ് ബീച്ച് ഏഹ്. ബീച്ച് ഉള്ളതൊണ്ടേ അടുത്തന്നെ ബീച്ചുണ്ട് അപ്പൊ ഇവിടെ ഇവിടെത്തെ ഷട്ടർ എപ്പളും പൂട്ടിടും സോ ഇവിടെ ആ പുഴ ആഹ് സോ ഇവ്ടെ പൊഴെൽ ഒഴുക്ക്ണ്ടാവാറില്ല
ഉണ്ടാവാറില്ലല്ലേ
ഇങ്ങനെ കെട്ടി കെടുക്ക്ണ വെള്ള അത് കാരണം ഇറങ്ങല്ന്നില്ല ഉപ്പു വെള്ളായിരിക്കുപ്പൊ
ആഹ് നീ പുഴെലൊക്കെ കുളിക്കാൻ ഭയങ്കര ഇഷ്ടവാ
ആഹ് എന്റെ എന്റെ സ്വന്തം വീട്ടിണ്ടവടെ പൊഴെണ്ട് അവിടെ ഞങ്ങൾ കുളിക്കലൊക്കെണ്ട് പൊഴെലെറങ്ങീട്ട്
ആണല്ലേ
നീന്തലറിയുമോ?
നീന്തലൊന്നും അറിയത്തില്ല ഞാനത്ര ആഴത്തിലോട്ടൊന്നും പോകത്തില്ല അടുത്തൊക്കെ അങ്ങ അടുത്തോട്ട്ന്ന്
ആ ഞാനും അതെ ഹ് ഹ് കടവൂല് ഇങ്ങനെ കുറ്റിക്ക്‌ണ്ടാവലോ അത് മ ക്കെ പിടിച്ചിട്ട് നീന്തും ഹ് ഹ് അല്ലാണ്ട നീന്തലറിയില്ല ഉം പിന്നെ കുട്ടികള്
കുട്ടികള് ഒരു മോള് മോള് പഠിക്ക്യ
ആഹ് എത്രേല ആള്
മോള് പ്ലസ് വൺ ആയിരുന്നു ഇനി പ്ലസ് ടുൂവിലോട്ട്
ആഹ് ആഹ് എനിക്ക്ഏ രണ്ട് പെൺകുട്ടികളാണ്
ആഹ് ഈ വെക്കേഷൻ പ്രമാണിച്ച് ടൂറൊക്കെ പോയോ
അയ് ആ ട്രാവലൊക്കെ ഇഷ്ടാണ് പക്ഷെ ഇത്തവണ ഒന്നും പോവാനൊന്നും പറ്റ് റ്റീട്ടില്ല സിറ്റുവേഷൻ ഏ അത്രക്ക് ആ
ട്രാവലൊക്കെ ചെയ്യുന്നത് ഇഷ്ടവാണോ ദൂര സ്ഥലങ്ങളൊക്കെ പോവുകയും സ്ഥലങ്ങളൊക്കെ കാണുന്നതി
ആ കഴിഞ്ഞല്ലൊക്കെ ട്രിപ്പ് പോയിട്ടുണ്ട്. കഴിഞ്ഞൊല്ലം വെക്കേഷനല് പോയിരുന്നട്ടൊ ട്രിപ്പ്. ഫാമിലി ആയിറ്റാ പോവല് ഞങ്ങ
ഒ എങ്ങനെണ്ടായിരുന്നനുഭവം
ആഹ് അടിപൊളിയല്ലേ സൂപ്പർ വൈബ് അല്ലേ ഫാമിലിയൊറ്റ് ക്കെ റ്റ് പോകുമ്പോ കസിൻസൊക്കെ കൂടുമ്പോ
ആഹ് പിന്നെ... നല്ല ഹാപ്പി ആയി
ആഹ്
അവിടെങ്ങനെ വെള്ളപ്പൊക്ക ക്കെള്ള സ്ഥലവാണോ വെള്ളപ്പൊക്കം നല്ലോ ഉണ്ടാകാറുണ്ടോ
ആഹ് എന്റെ സ്വന്തം വീടിന്റെവിടെ വെള്ളപ്പൊക്കുണ്ടവും. അവടെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം അത് കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ കൊല്ലംത്തെ വെള്ളപ്പൊക്ക ഒക്കെ വീട് മുങ്ങി വീടിന്റെ ചുമരൊക്കെമുങ്ങി നി ആ ഇവിടെ ഹസ്ബൻറിന്റ വിടെ അങ്ങനെല്ലാ ട്ടോ
ആഹ്
അങ്ങനെ വെള്ളം കയറുന്ന പ്രദേശല്ല പിന്നെ മഴ പെയ്തിട്ട് പുഴ നിറഞ്ഞിട്ട് പുഴയ കവിഞ്ഞ ഇങ്ങനെൊക്കെ എടുക്കുക എന്നുള്ളതല്ലാണ്ട് വെള്ളം ഇങ്ങനെ അധികം വെള്ളപ്പൊക്കായിട്ട് വേറെ വന്നിട്ടില്ല ഉം
കൃഷികളൊക്കെക്കെ ഉണ്ടോ സ്വന്തമായിട്ട്?
സ്വന്തമായിട്ട് കൃഷിന്ന് വെച്ചാ അടുക്കള തോട്ടത്തില് കൊറച്ച് നിങ്ങളടെ പച്ചമുളകും തയ്യാണ് ത്?
ടെറസ് പച്ചക്കറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വീട്ടിൽ ചെറിയ നമ്മുടെ വീട്ടാവശ്യത്തി ത്തിന് വേണ്ടുന്ന പച്ചക്കറികളൊക്കെ വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്യാറുണ്ടോ?
ഏയ് ഇല്ല കുറവാണ് ഇവിടെ
അങ്ങനൊന്നും ചെയ്യാറില്ലല്ലേ നമ്മുക്ക് പഴ പ്ലാസ് ചിക്കുകൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ ചപ്പായി പോകുന്നതിൽ മണ്ണ് നിറച്ച് ഓരോ ചെടികളും അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ
അതൊക്കെ ഒക്കെ ചെയ്യലുണ്ട്. ഏ് ചെ ചെടിച്ചട്ടി പോലെ യൂസ് ചെയ്യലുണ്ട്
ചീര പച്ചമുളക് പയറ് അങ്ങനെയൊക്കെയ ഉള്ള വീട്ടിൽ നടാറുണ്ടോ?
ചീര ഒക്കെ നട്ട് എന്താ നടാറുണ്ട്. പക്ഷെ നമ്മുടെ ഈ കോഴി ശല്യ ഉുള്ള കാരണം അതൊന്നും അങ്ങനെ ഉണ്ടാവണില്ല.
കോഴിവളർത്തലുണ്ടോ?
ആണ്ട് കോഴി ആട് തറാവ്
ആഹാ പിന്നെന്തായാണ് ഇത്രയൊക്കെ ഉണ്ടല്ലോ? സ്വന്തമായിട്ട് എത്രയൊക്കെ ചെയ്യുന്ന ഒരാളാണോ?
ആ അതൊക്കെ ഇവിടെ ഹസ്ബൻഡ് ആ അവര് ആളണം നോക്കണത് മെയിന ആയിട്ട് ഉ
ഹസ്ബൻഡ മാത്രേ അഏപ്പിക്കൂ നമ്മള് വല കൂടി എല്ലാം ചെയ്യണം
ആഹ അത് ഞാാന ഇവിടെ കല്യാണം കഴിഞ്ഞ് വരുന്ന ടൈമ തൊട്ടേ ഉള്ളതാ അങ്ങനെ അധിക ഒ അഞ്ച വർഷ ആയിട്ടുള്ളൂ ഞങ്ങളടെ കല്യാണം കഴിഞ്ഞിട്ട്
ഓ
ഉം
അപ്പൊ കൃഷിക്ക് ആാവശ്യമായ വളങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ആട്ടെ കാഷ്ടം കോഴി ഇഷ്ടം ഇതൊക്കെ അപ്പൊ ചീര അങ്ങനെ കൃഷിയായിട്ട് ആ അപ്പൊ കൃഷിക്ക് അനുയോജ്യമായ വളംല്ലാം വീട്ടിൽ തന്നെ ഉണ്ട്.
ആണ്ട് പഷുക്കള ഉണ്ടെങ്കിലും അത് ഞങ്ങളടെ ആ ഹസ്ബൻഡിന്റെ രണ്ടാമത്തെ ചേട്ടൻ അവരണ് ഈ പശുക്കളെ നോക്കണതൊക്കെ
എല്ലാം മറ്റുള്ളവരെ ഏപ്പിച്ചേക്കവാ
അല്ല അത് നമ്മുടെ വീട്ട വീട്ടിലണോ നമ്മുടെ വീട്ടിലാണോ അവരെ തൊഴുത്തെങ്കിലും അല്ല അവര് അവിടെന്ന് തൊട്ടപ്പുറത്ത തന്നെ വീട്ടിലേക്ക് മാറി താമസിക്കുകയാണ്. അപ്പൊ അവരാണ് അതിന്റെക്കെ ഫുൾ കാര്യങ്ങൾ നമ്മൾ അതില് ഇടപെടാറില്ല. അവർക്കാണ് അതിൻ്റെ ഫുൾ വരുമാനവും കാര്യങ്ങളൊക്കെ അങ്ങനെ
സ്വന്തമായിട്ട് കൃഷിയൊക്കെ ചെയ്യാൻ പ്ലാനുണ്ടോ?
കൃഷി
സ്വന്തമായിട്ട് ഇറസ് പച്ചക്കറികൾ അല്ലെങ്കിൽ മുറ്റത്തെ പൂന്തോട്ടം അങ്ങനെയൊക്കെ ഉണ്ടോ?
ആ് പൂന്തോട്ടൊക്കെുണ്ട് പൂന്തോട്ടൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. കുറെ ചെടികളൊക്കെ ഉണ്ട് ഇപ്പൊ ഹെൽമെറ്റ് ഉണ്ടല്ലോ പഴയ ഹെൽമെറ്റിൽ ഒരവിടെ ചെടികൾ വെച്ചിട്ടുണ്ട്
നല്ല പൂക്കളുടെ ശേഖരംണ്ടോ സ്വന്തമായിന്
ആഹ് ഉണ്ടണ്ട്ല്ലോ നല്ല അടിപൊളി ക്കളൊക്കെ
പിന്നെ മക്കളൊക്കെ സ്കൂളിൽ പോന്നോ എത്രല്ലൊക്കെയാ
ആഹ് മൂത്താള് ഇപ്പൊ ഏഹ് സ്കൂൾള് ചേർത്താൻ പോണൊള്ളൂ നേഴ്സറില് മൂന്നര വയസ്സായിട്ടൊള്ളു ആൾക്ക്
സ്കൂള് ഒറപ്പിന്റെ എല്ലാ സാനങ്ങളും വാങ്ങിച്ചോ പർച്ചേസ് ഒക്കെ കഴിഞ്ഞോ
ആ അങ്ങനെ പർച്ചേസിംഗൊന്നും കഴിഞ്ഞിട്ടില്ല യൂണിഫോമ് മേടിച്ച് തയ്ക്കാൻ കൊടുത്തിട്ടുള്ളൂ ഇന്ന്
ഏമ്
ഏഹ് ഇനിയുണ്ട് ഉം ഇവ്ടെ ന്നേ ആഹ്
പ്പെലേ
ആഹ് ഇന്നലെ പർച്ചേസിംഗിന് പോയതാ പക്ഷെ ഉം ഈ പെരുന്നാള് കാരണം നല്ല തെരക്ക ഈ ഷോപ്പ് പ്പിലൊക്കെ കേറി നോക്കി പക്ഷെ ആഹ് ഷോപ്പില് ആരും ഇട്ത്ത്തരാൻ ആയിട്ട് ഇല്ല അത്രക്ക് തെരക്കാ
തെരക്കാണ് ഉം പുറത്തൊക്കെ എറങ്ങാൻ പറ്റാത്ത രീതില് തെരക്കാണല്ലേ
ആഹ് അതെ
ട്രാഫിക് ബ്ലോക്ക് ഉണ്ടോ
ആഹ് ആഹ് പിന്നെ, നല്ല ജാ ഇന്നലെ നല്ല ജാമായിര്ന്നു അതുകൊണ്ട് തീരെ ഇതാക്കേയ് ഈ പെരുന്നാള് കഴിഞ്ഞിട്ടേ ഇനി ഷോപ്പിംഗ് പറ്റുള്ളൂ
ആഹ് അങ്ങനേ തീരുമാനിച്ചു തെരക്ക് കാരണം
അതെ
ഇപ്പ നമ്മ ഷോപ്പീ ചെന്നാലും നല്ല തെരക്കാ എടുക്കാന് എട്ത്ത് തരാനായിട്ട് പോലും ആൾക്കാരില്ല
എങ്ങനെ പൊറത്തൊക്കെ പോയി ഭക്ഷണവൊക്കെ കഴിക്കുവോ ഫാസ്റ്റ് ഫുഡൊക്കെ ഇഷ്ടവാണോ
ആഹ് ഫാസ്റ്റ് ഫുഡിഷ്ടാണ് ഏഹ് എടയ്ക്കൊക്ക പൊറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാറ്ണ്ട്
കൂടുതൽ ഫാസ്റ്റ് ഫുഡ് കഴിക്കരുത് നമ്മക്കാരോഗ്യത്തിന് നല്ലതല്ല നമ്മടെ വീട്ടിത്തന്നെ പാചകം ചെയ്ത് കഴിക്കാൻ ശ്രമിക്കണം എല്ലാ ഭക്ഷണങ്ങളും വീട്ടിത്തന്നെ ഒണ്ടാക്കി സ്വന്തമായിട്ട് ഈഹ് ഒണ്ടാക്കി വീട്ടിലൊള്ളവർക്ക് കൊടുക്ക്യേം മക്കക്ക് കൊടുക്ക്യേം ചെയ്യണം എന്നാലേ നമ്മടെ ആരോഗ്യം നന്നായിരിക്കത്തൊള്ളൂ ഇപ്പീ കോവിഡക്കെ കഴിഞ്ഞ ടൈമല്ലേ അപ്പ നമക്കെന്തെങ്കിലു ഒരു ച് ചെറിയ രോഗങ്ങള് വന്നാ പ്രതിരോധിച്ച് നിക്ക്യാനൊള്ള ശക്തി ഒണ്ടാകണമെങ്കിൽ നമ്മള് വീട്ടിത്തന്നെ പാചകം ചെയ്ത് നല്ല ആരോഗ്യവുള്ള ഈഹ് രീതിയിൽ നടക്കണവായിര് ൽ നല്ല ഭക്ഷണങ്ങള് വീട്ടിലൊണ്ടാക്കണം പൊറത്തെ ഫാസ്റ്റ് ഫുഡിലമിതമായ എണ്ണയും ഇഹ് ഓരോ കെമിക്കലുകളും ചേർത്ത് വരുന്നത് കഴി ക്കുംതോറും നമ്മടെ ആരോഗ്യം നശിച്ചു പോവത്തേയൊള്ളൂ നമ്മടെ മക്കൾടെ ആരോഗ്യം നമ്മള് തന്നെ ശ്രദ്ധിക്കണം
ആഹ് ആഹ് അഹ് അങ്ങനേണ ഫാസ്റ്റ് ഫുഡ് ഇഷ്ടാണെങ്കിലും നമ്മ പൊറത്ത് പോയി കഴിക്കുന്നത് ആഹ് അയിന്റെ എ എണ്ണം കൊറവാണ്
കുക്കിങ്ങെക്കെ ഇഷ്ട ആന്നോ കുക്കിങ്ങെക്കെ ഇഷ്ടാണോ ഏതാണേറ്റവും നന്നായി പാ കുക്കെയ്യുന്നത്
അതെ ഇയ്യോ അങ്ങനെ ചോയിച്ച അ സാധാരണ ഇവ്ടെ വീട്ടില് നമ്മ
ഇപ്പ പൊറത്തൂന്ന് വാങ്ങിയെന്താ പൊരിപ്പ് സാധനങ്ങള് വീട്ടിൽ തന്നെ ഒണ്ടാക്കാൻ അറിയാവോ
അയ്യോ അതൊന്നും അ യേ അറിയില്ല
അഒന്നറിയില്ല
ഏഹ് ഞാൻ എടയ്ക്ക് കോളിഫ്ലവറ് വാങ്ങീട്ട് അത് നമ്മ ചില്ലി ഗോപി ഇണ്ടാക്കൂവലോ അതൊക്കെ ഏഹ് അങ്ങനെയൊക്കെ ഇണ്ടാക്കാറുണ്ട്
ഒണ്ടാക്കാറൊണ്
ആഹ്
ഉം പഴംപൊരി
ആഹ് പഴംപൊ ആഹ് പഴപൊരിയിണ്ടാക്കും പരിപ്പുവട ഇതുവരെ ഇണ്ടാക്കീട്ടില്ല്യ
പരിപ്പുവട ഉണ്ടാക്കാൻ അറിയാവോ
ഇല്ല്യ അറിയില്ല്യ
കൊറച്ച് പരിപ്പ് വെള്ളത്തിയിട്ട് പച്ചമൊളക് ഇഞ്ചി കറിവേപ്പില ഉള്ളി അങ്ങനെയൊള്ള സാനങ്ങളെല്ലാം ചതച്ച് ചേർത്ത് നമ്മടെ കൈ കൊണ്ട് പരത്തി വെളിച്ചെണ്ണയിലിട്ടാ മതി സിമ്പിളാണ്
അതെ
കൂടുതലും പലഹാരങ്ങള് വീ ട്ടിലൊണ്ടാക്കി കഴിക്കണം പൊറത്ത് നമ്മള് വിശ്വസിച്ച് വാങ്ങുന്ന വെളിച്ചെണ്ണയിൽ നമ്മള് പൊരിച്ച് കഴിക്കുമ്പോ ഒണ്ടാകുന്ന ടേസ്റ്റ് പൊറത്ത് പഴകി കിയ എണ്ണയിലൊണ്ടാക്കുമ്പ നമ്മള് വാങ്ങി ചെന്ന് കഴിച്ചാ ഒണ്ടാകത്തില്ല അവര് കൂടുതലു അയിനാത്ത് പല പ് പൊടികളും ചേർത്ത് കെമിക്കലും ചേർത്ത് തലേന്നത്തെ എണ്ണയൊക്കെ ഒഴിച്ചുവായിരിക്കും നമ്മക്ക് തെരുന്നത് നമ്മള് വാങ്ങിക്കഴിക്കുമ്പോ നമുക്ക് രോഗങ്ങളൊണ്ടാകത്തില്ലേ
ആഹ് നേ ഞങ്ങങ്ങനേ പൊറത്ത്ന്ന് അ് വാങ്ങീട്ട് ഇപ്പൊ പ നാല് മണിക്കിള്ള പലഹാരം അത് പൊറത്ത്ന്ന് വാങ്ങി കഴിക്കലില്ല്യാട്ടോ
ഇത് തന്ന നമ്മട മക്കക്ക് നമ്മള് കൊടുത്ത് കഴിഞ്ഞാ അവർക്ക് അസുഖങ്ങളൊണ്ടാകത്തില്ലേ
അ ആ അത് അങ്ങനെ വാങ്ങി കഴിക്കാറില്ല്യാന്ന പറഞ്ഞത്
ആ കഴിക്കാറില്ല ഞാനും കഴിക്ക ഞാനും കഴിക്കാറില്ല ഞ എല്ലാം വീട്ടിൽ തന്നെ ചെയ്യാണ്
ആ ഇപ്പൊ ചെറിയ മോള് ചെറിയ മോൾക്ക് ഒന്നര വയസ്സായിട്ടൊള്ളു അപ്പൊ അവൾക്ക് അംഗനവാടീന്ന് അമൃതംപൊടി കിട്ടും
ഉ
അതുകൊണ്ടാണ് ഉണ്ടാക്കി കൊടുക്കാറ് പലഹാരങ്ങള് ഞാൻ അ അങ്ങനെ
ഞാനും എല്ലാം വീട്ടിൽ തന്നെയാണ് എല്ലാം നമ്മുക്ക് പിന്നെ അമൃതം പൊടിയൊന്നും ഇല്ല കിട്ടിയാൽ ഉപയോഗി- നമുക്ക് കിട്ടത്തില്ലല്ലോ വളർന്ന കുട്ടികള ഉള്ളതല്ലേ തെരത്തില്ലല്ലോ
ഇവര് തിരേ ചെറിയ കുട്ടികളല്ലേ അങ്ങനെ അപ്പൊ ശരി എന്നാ
ആ ശരിയന്നെ സന്തോഷയിട്ടിരിക്ക ശരിയന്നെ
അ